ഹലോ ആ കേൾക്കാൻ പറ്റും ആദ്യം കേക്ക ആ നം നമ്പറി ന്തോ മിസ്റ്റേക്കാരുന്നു
ആഹ് നമ്പറ് ഞാൻ ഞാൻ തെറ്റിയടിച്ചു പോയി
ആ ഓക്കേ ഓക്കേ ആ പിന്നെന്തൊണ്ട് വിശേഷം ഡ്ഡൊക്ക കഴിച്ചു സുഖായിട്ടിരിക്കുന്നു
ആ സ്പെഷ്യൽ വല്ലതും
സ്‌പെഷ്യലായി ട്ടൊന്നുവില്ല എന്നുവുള്ള പോലൊക്ക തന്നെ സ്പെഷ്യലാ ഒന്നുല്ല ഇയാക് നി ഇയാക്ക് സ്പെഷ്യൽ എന്തേലൊണ്ടായിരുന്നോ
ഇന്ന് മോർണിംഗ് സ്പെഷ്യൽ ഇണ്ടായിര്ന്നു ചായക്ക് കടി ഏ ചപ്പാത്തി ഇണ്ടാക്കി മത്തിം കുറുമക്കറി ഉണ്ടാക്കി ചപ്പാത്തിം കുറുമക്കറിം ആഹ്
ഒന്ന് പറയാവോ എന്നോട്
അത് ഗ്രീൻ പീസ് തൽ ഗ്രീൻപീസ് തലേസം വള്ള ണ്ട്കിലോ
ആ തലേന്ന് വെള്ളത്തിടും
ആഹ ആ ആ പിന്നെ നമ്മ ഹ് സവോളയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞിട്ട് ആദ്യ ഫസ്റ്റ് ഹ് പി
നമ്മള് വിസിൽ അടിക്കുവല്ലേ യ്
ആ അത് വേവിച്ചെക്കാ കുക്കറിൽ വേവേിച്ചേക്ക ആ പിന്നെ ചെയ്യേണ്ടതിന് സാവോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ആഹ ആദ്യം ഫസ്റ്റ ട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മ പെരിഞ്ചീരകം പൊട്ടിക്കണ്ട്
ഹ്
പിന്നെ കടുക് കടു ആ വേണങ്ങി കടുക് പൊട്ടിക്കാ പിന്നീട് ഈ സവോളേം തക്കാളി ഒക്കെ ഇട്ട് വാട്ടാ ആ അധികം മുളപൊടി ഇടില്ല ഇല്ല മുളപൊ ടി ഇടില്ല
ആ ഇടില്ല ആ മൊളകൊടി ഇടില്ല ഞാൻ വെളുത്ത കറിയാ ഉണ്ടാക്കുന്നെ
ആ മഞ്ഞപ്പൊടി
അത് ഞങ്ങള് ഈ പറഞ്ഞ സാധനത്തിന് തേങ്ങൊക്കെ അരക്കുവോ പച്ചക്ക്
ആഹ് നാളികേരപ്പാലാണ് ഒഴിക്ക
നാ നാളികേരത്തിന്റെ പാല് ആ ഓക്കെ ഉ പിന്നെ
പിന്നെ അ സവോളയും തക്കാളിയും ഇതൊക്കെ സവാളയും തക്കാളി ഇതൊക്കെ വാടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാ ആൾ- കഴിഞ്ഞന് ശേഷം പിന്നെ- നാളികേരപ്പാല് ഒഴിക്കാ എന്നി്ട്ട് പിന്നെ നമ്മ വേവിച് വച്ച ഗ്രീൻ പിസ് അതിലിടാ
ആ അത്രേ ഉള്ളൂ ഉ ഞങ്ങ ഞങ്ങള് ഇതിനെ ഗ്രീൻപീസ് കറിന്നാ പറയുന്നേ. ഇയാടെ കുറമാന്ന് പറഞ്ഞ ഞ്ഞോണ്ടാണ് ഞാൻ ചോദിച്ചേ എന്തുവാണ് ഈ സാധനോ ന്ന് ചോദിച്ചേ പിന്നെ എല വല്ലോം എല വല്ലോം ആര അര ച്ച് വെല്ലോ ഇടുവോ പച്ച എന്തേലും മത്തിയേൽ മ എന്തുവാ
ഉരുള ഉരുളങ്ങെഴങ്ങില്ലേ?
അല്ല മല്ലിയെല അങ്ങനെല്ലോ ഇടുവോ
മല്ലിയെല എ ഇ
അല്ല കുറുമയാ കുറുമ ഒണ്ടാക്കുന്നോണ്ട് ചോദിച്ച
അങ്ങനെ കുറുമാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഒര് വിതം കറി. കുർമേലെ പോലൊരു കറി അത് ബേത് ഡെ
ഊം പിന്നെ വേറെന്തോണ്ട് പിന്നെ
ഉരുളൻങ്ങിട്ടുട്ടോ പിന്നതില്
ഞങ്ങളാണെങ്കിൽ അത് ഉരുളംകിഴങ്ങിടും. പിന്നേ യീ നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഇടും ക്യാരറ്റിടും അപ്പൊ വേറൊരു കളർ വരത്തില്ലയോ ഏഹ് ആ ക്യാരറ്റ് ഇടും ഞങ്ങള് ഇത്ടുമ്പോ ഞങ്ങള് ക്യാരറ്റ് ഉള്ള കിഴങ്ങ് ഉള്ളി പച്ചമുളക് മൊളോപൊടി ഇല്ലാത്തോണ്ട് പച്ച പച്ചമൊളക് ചേർക്കും
ആഹ് ആഹ് പച്ചമുളക് ഉണ്ടായിരുന്നില്ല മുളക്പൊടീം ഇട്ടില്ല പിന്നെ
അത് തന്നെ നമ്മുക്ക് എങ്ങനെങ്കിലും പോണോല്ലൊ ഒരു ദിവസല്ലേ
ച്ചക്ക് മത്തങ്ങേം പയറു ത്ത് അതും ആഹ് മറ്റേ വെറുതെ കുത്തിക്കാച്ച ചെയ്ത്
ആഹ് ഇയാള് പറഞ്ഞില്ലേ ഇയാള് പറഞ്ഞില്ലേ കൂട്ടുകടുംബം ആന്ന് അയാത്ത് എങ്ങനെഒണ്ട് ജീവ് എങ്ങനാണ് കാര്യങ്ങളൊക്കെ
ആ ആ പാചകൊക്കെ ഞങ്ങ ഒരുമിച്ച്
ശോരി ചെയ്യണേ അല്ലാതെ നമ്മള് പൈ അങ്ങനെഒക്കെഒള്ള കാര്യങ്ങള് വര്
പൈസയുടെ കാര്യൊക്കെ ഇല്ല ഇല്ല ആ ഹ്ആ വീട്ടിലേക്ക് സാധനങ്ങള് ആവശ് ഞങ്ങ ഒരുമിച്ച് വേടിക്കും
ആഹ
ആ ആഹ് എല്ലാരും കൂടി ഷെയർ പൈസ ഷെയർ ഇട്ടിട്ട്
ഷേറിട്ട് വാങ്ങിക്കും അതല്ലേ എത്ര ഫാമില് രണ്ട് ഫാമിലി ആണോ മൂന്ന് ഫാമിലിഓ അതോ ഒരു
ഞങ്ങ ഇപ്പോ രണ്ട് ഫാമിലി
ചേട്നനയോ
ആഹ് മൂത്ത ചേട്ടനും മ് പിന്നെ എന്നെ എന്റെ ഹസ്ബൻഡ് ആറാംതാളാ ആ ആ ആ പിന്നെ രണ്ടാമത്തെ ആ രണ്ടാമത്തെ ചേട്ടന് ഫാമിലീം തൊട്ടപ്പുറത് തന്നൊരു വീട്ടില് അവര് വീട് ആ വീട് വാങ്ങിയിട്ട് അവരവിടെ താമസിക്ക്യന്
ആ
ആ പിന്നെ പശുവുണ്ടെ അ
ആ പശുണ്ട്. ആ അപ്പൊ പശു ഒണ്ട്, ആടൊണ്ട്, താറാവുണ്ട്.
ആ പക്ഷെ ഈ പശുവിന്റെ കാര്യങ്ങളൊ ന്നും ഞങ്ങക്ക് നോക്കണ്ട ആവശ്യില്ല. അത് ഈ രണ്ടാമത്തെ ചേട്ടന്റെ ഫാമിലി. അവര്ണാ അത് നോക്ണത്.
അവരാണ് നോക്ണെ. ഉം
മാനവും കാര്യങ്ങളൊക്കെ അവര്ക്കന്നേണ്.
അവർക്ക് തന്നെയാ ആഹ്
ഉം ആഹ വര ആ
അപ്പൊ നിങ്ങ്ക്ക് നല്ലോലം സലൊണ്ടോ അപ്പ ഞാൻ ചെയ്യണ പശുവിനെ തൊഴുത്തും കാര്യങ്ങളും കു അത് നല്ല വൃത്തിയാരിക്കണല്ലോ എപ്പ നമ്മടെ പരിസരം.
ത്തിക്ക് കുഴപ്പൊന്നുല്ല നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ
ചിലത് ഇപ്പ നമ്മളിപ്പ ഇപ്പ നമ്മുടെ കാലാവസ്ഥ ച്ച് നോക്കുമ്പോ മഴയാണ്. ആ വെള്ളം കെട്ടി നിൽക്കാൻ പാടി.. ല്ല അപ്പൊ ഈ.. ഇതിന്റെ ആ വിസർജങ്ങളൊക്കെ നല്ലതുപോലെ നമ്മള് എന്താ ക്ക അവരു എന്താ പറയുന്നത് ചാണകം ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുഴി.. അതനുസരിച്ച് നമ്മള് ചെയ്യത്തില്ലേ അത് നിറഞ്ഞ് കവിയാതെ അത് എടുക്കുക കൃഷിക്ക് ഉപയോഗി.. ഒക്ക ചെയ്യോ അതോ ഒന്ന് ഈ ചാണകം അ..
ങു ആ ച ചാണകം ആൾക്കാര് കൊണ്ടുപോകാറുണ്ട് പച്ച ചാണകം കൊണ്ടുപോവാ..
ആ അതാണ് പച്ചാണ് ഉണക്കി ഇപ്പൊ വെയിലല്ലായിരുന്നോ അപ്പൊ വെയില് സമയത്ത് ചിലർ ഉണക്കി സൂക്ഷിക്കാറുണ്ട് ആ ആ അത്ക്ഷെ.. പൈസ കിട്ടും കേട്ടോ ചാണകം കൊടുക്കുന്നത് അല്ലെ അങ്ങനെ കൊടുക്കുന്നൊണ്ട് ഒണക്കി സൂക്ഷി ചാമ്പല് ഇല്ലേ ചാമ്പല് വി റിയിട്ടാതെ വേറെ രീതി ആക്കി കൊടുക്കുന്നവരുണ്ട്
അ ആ ആ ഇവിടെ വെറുതെനെ വെയിലത്തിട്ട് ഒണക്കിയ ആ വെറുതെ വെയിലത്തിട്ട് ഒണക്കീട്ട് കൊടുക്കാന്ന്‌ തോ
ആ കൊടുക്കും കാരണം നമുക്ക് അതാ നല്ലത് കാരണം നമ്മുടെ പരിസരത്ത് ഒത്തിരീ ചാണകമായി കഴിഞ്ഞാൽ നമ്മുടെ മ മണ്ണിനും ഒരു പ്രശ്നാ
ആ അയ് ശെരിയാ നമ്മള് ഇപ്പം വീട്ടിലിവിടെ ഗോവക്കായ ക്കെ നട്ടു അപ്പൊ അത് കയ്പ്പ്
ആ നമ് അല്ല ഈ ഇതുണ്ട് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അടുത്ത്
ആ
അ പ്ലാവ് ഫുൾ നശിച്ച് നമ്മള് ഷാണകം ഒരു വളവാണ് ഇന്നാ നമ്മള് എല്ലാ ഒക്കെ ചെയ്യും പക്ഷെ അത് അമിതമായാൽ വിഷവാ.
ആ ഇത്
അത്പ്പോ അങ്ങനെ ആ അതിന്റെ ആ വേര് ഫുൾ വേ വേര് മൊത്തം ജീർണിച്ചു പോയി
അത് ശരി ഇതങ്ങനെ നശിപ്പല്ല ഉണ്ടാവണ നമുക്ക് ഇപ്പൊ ഞങ്ങ കൊള്ളി നട്ടു. അപ്പോ കൊള്ളി കൈയ്പ്പു കൊള്ളിയായി. യ്ക്കിണ കൊള്ളിയായി പോയി അതുപോലെ ഗോക്കായ ഉണ്ട്. അത് കഴിച്ചപ്പോൾ ഗോ ഗോക്കായ കൊള്ളി കപ്പ
ആ ചീനി മരച്ചീനി
ആഹ് മ ചീനി അതന്നെ ഞങ്ങളവിടെക്കെ അത് ശരി ആ ഇവിടെ ഇപ്പ ഞങ്ങക്ക് കൊള്ളി ന്നാ പ പിന്നെ ഗോ കായ കേട്ടിട്ടില്ലേ?
ആന്ത് സാനം. -
ഗോക്കായ കേട്ടില്ല്യാ ഗുവാ.
ഗുവാ- ഏഹ് പേരയ്ക്കയോ?
പേരെയ്ക്കയല്ലേ
പിന്നെ.
അതിന ഗോകയാ തന്നെയല്ലേ പറയാ വേറെ.
വേറെ എന്തെലും പേരറിയാവോന് അതിന് സെ അതിന് സേർച്ച് ചെയ്ത് നോ എന്തുവാന്ന് നമ്മൾ നമ്മള് ഒരു ഓ ഓരോ നാട്ടിൽ ഇപ്പോ ഓരോ ഭാഷയാണ് ഓരോ രീ തിയാണ് നമ്മള് സംസാരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒരിതുണ്ട് ഏഹ് ഇപ്പൊ ഓരോത്തരു സംസാരിക്കുന്ന അനുസരിച്ച് നമുക്ക്. പല പല ഇത് വ വേഡിലുള്ള വാക്കുകൾ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇവിടെക്കെ മരച്ചീനിക്ക് മരച്ചീനി ക
ആഹ് അവിടെ പപ്പായനെ എന്തെന്നാ പറയാ ആഹ് കൊള്ളി കൊള്ളി. ആഹ് അവിടെ പപ്പായനെ എന്താ പറയാ?
ആഹ് ഓമയ്ക്ക.
ഓമയ്ക്കാ ഇവിടെ ഏഹ് എന്റെ വീടിന്റെവിടെ പപ്പായ തന്നെ പറയാ. ഹസ്ബന്റെ ഇവിടെക്ക് കർമൂസ്ന്ന് പറയും.
കർമൂസ് ചെ കേട്ടുണ്ട് ഞാനത് ചില സ്ഥല നമ്മുക്ക് ഈ ചിലതുണ്ടല്ലോ സംസാ അത് കേ ട്ടിട്ടുണ്ട് അങ്ങനൊക്കെ കർമൂസ് അല്ലെ ഇപ്പൊ ഇപ്പ ഇയാള് പറഞ്ഞ സാനത്തിന്റെ പേരെന്തോന്നപ ഒന്നൂടി പറഞ്ഞെ ആ അതെന്താ സാധ വേറെ എന്തെലും പേരുണ്ടോ അറിയാവോ
പേരിക്കറിയില്ല ഞാൻ സെർച്ച് ചീത് നോക്കണം അല്ലെങ്കി ഫോട്ടോ എങ്ങാനും അയച്ചു തരാം
ആഹ് ഫോട്ടോ അയച്ചാ മതി ഈ നമ്പറിൽ ഫോട്ടോ അയച്ചാ മതി പ്പറയാലോ എടാ അയ്ലൊണ്ടോ ആ സാനം വീട്ടില്
ആ ന്റെ ഇപ്പ ഇവിടില്ല ഇവടത്തെപ്പ നശിച്ചു പോയി എൻ്റെ സ്വന്തം വീട്ടിലിണ്ടായത് ഞാൻ ഫോട്ടോ എടുത്ത് ച്ചിട്ടുണ്ടായിരുന്നു ഫോണില് നോക്കട്ടെ അതെ അതെ അതിന്റെ താൻ അല്ലല്ല
കപ്പടെ കപ്പടെ എനത്തിപ്പെട്ട സാനം അല്ലേ
അല്ല
മണ്ണി അടി ഉണ്ടാവുന്നല്ല
മണ്ണിന്റെ അടില് ഉണ്ടാവുന്നതല്ല നമ്മളെ കൊയ്തതിൻ്റെ തണ്ട് ഉം കുത്തീറ്റ് അതുമന്ന് ഇങ്ങനെ പടർ അത് ഇങ്ങനെ വള്ളിച്ചെടി പോലെ ആ ഓക്കെ ആ
ആണോ ഇല്ല നമ്മള് സാധാ പറഞ്ഞ വെള്ളരിക്കടെ കൂട്ട ഇരിക്കുന്ന സാനാണോ മെഴിക്കോട്ടി ഒക്കെ വെക്കുന്നാണോ ആ തോരൻ വെക്കും മെഴിക്കോട്ടി വെക്കും ഇപ്പൊ അത് ഉപ്പിലിടുന്നതും വെര കണ്ട്
അതെയാ
ആഹ് ഉപ്പിലിടും ഞാൻ കഴിഞ്ഞൂസം ഞാൻ റീൽസ് കണ്ട് ഉപ്പ് ഇട്ട്ക്കന്ന റീൽസ്
ആഹ് ആഹ് ആഹ് അത് ആഹ് എങ്ങനിയത് ആഹ് പറഞ്ഞോളൂ
കോവയ്ക്കടെ രണ്ട് സൈഡും മുറിച്ച് കളയണം
ആഹ്
ട്ട് മ്മക്ക് എ ന്താ അയ്ലം ഇച്ചിരി പുളിയുള്ള ഒരു മാങ്ങ അതിനെ അരിയണം എന്നിട്ട് നമുക്ക് യില് നല്ല എരിയൊള്ള ഉണ്ടമുളക് കാന്താരി അ എന്തെങ്കിലും അല്ലെങ്കി നല്ല എരിയുള്ള പച്ചമുളക് അതിനെ അരിയണം എന്നിട്ട് ങ് വി വിനാഗിരി ഒഴിക്കണം കൊറച്ച് ആഹ് എന്നിട്ട് ഉപ്പ് ഇടണം ആവശ്യത്തിന്ന് ഉപ്പ് ഇടുക.
ആഹ്
എന്നിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്ക.
ചൂട് വെള്ളം ആഹ്.
ചെറിയ ചൂട് വെള്ളം അ അതിനാ എന്തു പറഞ്ഞ കോവയ്ക്കക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന്
വാട വാടാൻ വേണ്ടിട്ടോ ആഹ് ആഹ്.
എന്നിട്ട് എന്തെയ്യ ആ വെള്ളം ഒ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ച് നോക്ക്.
ആഹ് ടേസ്റ്റി ആയിരിക്കുല്ലേ?
ഇവിഴെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടില് ഇങ്ങനെയൊക്കെ കണ്ട ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സൂപ്പറ പിള്ളേരു സൂപ്പറായിട്ട് തിന്നുന്നുണ്ട്. ചെയ്ത് നോ
ഓക്കെ ഓക്കെ ഉം അപ്പൊ ശരിട്ടോ ആഹ്.